ഹലോ
ഹലോ
ആ എന്താണ് എന്താ വർത്ത
ഹലോ സുഖം തന്നെയാണ് ഇത് നെറ്റ് റേഞ്ച് ഇല്ലാതോന്നുന്നുണ്ടല്ലേ
ആ അയ്ശരി അല്ല ഒന്ന് നോക്കാം എന്താ പിന്നെ എന്താ അന്ന് എന്താ ഫുഡ് ഏ വെള്ളാച്ച ആഹ അയ്ശരി ഞാനൊന്ന് മന്തി വെച്ചു
ഓക്കെ
രാത്രികൾക്ക് ഉണ്ടായില്ല ഇനിയിപ്പ രാത്രി അത് തന്നെ കുക്കറിില് മന്തി ഉണ്ടാക്കരിച്ചു ബിരിയാണി പോട്ടിലായിരുന്നു ഉച്ചക്കെ ഉണ്ടാക്കിരുന്ന രാത്രി ഒക്കുമ്പോടെ കൂട്
ഉ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവുംല്ലേ
ആ് ഇന്നത്തെ നല്ല നന്നായിട്ടുണ്ട് മന്തി പിന്നെ നന്നാവലുണ്ട് ബിരിയാണി വച്ചാ അന്നാള് ഈ കണ്ടതാണല്ലോ
അതൊക്കെ അങ്ങനെ താനെ താനെ നന്നായിക്കോളും ഫുഡിന്റെ കാര്യല്ലേ അത്രൊക്കെ തന്നെ അതങ്ങനെ വെച്ച് വെച്ച് അങ്ങനെ ലവലായി വരണ തല്ലെ
അതെ അങ്ങനെന്നെ ഞാന് പിന്നെ ഇന്ന മന്തി കുക്കറൽ ഉണ്ടാക്കാ ഞാൻ നോമ്പിന ഉണ്ടാക്കും പോോലെ കുക്കറിൽുണ്ടാക്കാ ന്നാ വിചാരിച്ചേ അപ്പൊ ഞാൻ പിന്നെ ആഹ നല്ല ഇത് ഇല്ല ഇല്ല നമ്മള് എന്താ കുക്കറിൽ സാധാ ഇത്ണ്ടാക്കും പോോലെ തന്നെ ളപ്പിച്ചുുറ്റിട്ട് തന്നെ ഒരു വിസിില് ആക്കല പക്ഷെ ഇവിടെ അഞ്ച് ലിറ്ററിന്റെ കുക്കറയിട്ടേ ഞാൻ വിചാരിച്ചച്ച് അത് പിന്നെ രാത്രിയൊക്ക ഉണ്ടാവൂില്ലല്ലോ അപ്പൊ ഞാന് ഞാനും ബിരിയാണി പോട്ടിൽ ഉണ്ടാക്കി നല്ല വാട്ടിയൊക്കെ ചിക്കന ആദ്യം ഒന്ന് കുക്കറില് ഒരു വിസില് ഇട്ട് കളറൊക്കെ തേച്ച് പിന്നെ ഞാാന് സാധാരണ ഇവിടെ കുരുമുളകിന്റെ മണികളൊന്നും ഉണ്ടാവയില്ല പക്ഷെ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് വന്നപ്പം
ആഹ അപ്പൊ ഉഷാറായിണ്ടാവല്ലേ അതൊക്കെ ഒക്കെ വേണ്ടിയ സാധനങ്ങളാണല്ലോ
അതെ അതെ അപ്പൊ നല്ല ടേസ്റ്റ്ണ് മറ്റേ കുരുമുളക് പൊടി ഇടുമ്പോ അതിന്റെ ആ ഒരു ഇത് കിട്ടില്ല പക്ഷെ ഇത് ആവുമ്പോ ഒന്നുംപാടെ നല്ല ടേസ്റ്റ് ആണ് നാടൻ കുരുമുളകും അല്ലേ
ആ
അപ്പൊ നല്ല ടേസ്റ്റ് ഇണ്ടായി അപ്പൊ പിന്നെ ആ ഹസ്ബൻഡിന്റെ അനിയനും വന്നു അവനും സാധാരണ ഞാന് ഇക്കാനോട് ചോദിക്കുമ്പോ ഇക്ക അറിയും എന്ത് നല്ല രസത്തി ഉണ്ടാക്കി കൊടുത്താലും ചോയിപ്പ പറയും കൊഴപ്പല്ലാന്നേ പറയുള്ളൂ ഇന്നെന്തായാ സൂപ്പർയിക്കണന്ന് പറഞ്ഞു അതെ അതെ അപ്പ നമ്മുക്കൊരു സന്തോഷമാണല്ലോ നമ്മള് ഉണ്ടാക്കണ സം അപ്പ വീട്ടിൽന്ന്
കേൾക്കുമ്പോൾ നമുക്കൊരു സ സന്തോഷാണ് ഹലോ